കേൾക്കുന്നുണ്ടോ ഹലോ ഹലോ
കേൾക്കുന്നു
ആഹ് കേക്കുന്നുണ്ടാ ഹലോ
ആഹ് കേക്കില്ലേ
ആഹ് ഇണ്ട് ഇണ്ട് പറഞ്ഞോ എന്തെല്ലാം അസുഖം തന്നെയാ സുഖംതന്നെയാ
ആഹ സുഖം എനക്കോ
ആഹ നല്ലതന്നെ അങ്ങനേ പോന്ന് ഭക്ഷണ എല്ലാം കഴിച്ചാ
ആഹ ആഹ നോമ്പ്ണ്ടായിനല്ലോ നോബൊർന്ന് ദാ അവിടെ ഇരിക്കയാണ്
അഹ അപ്പൊ ഭക്ഷണം കഴിച്ചുന്നില്ല
ഇല്ല പത്തിരി ഒന്നും തിന്നീല്ല അല്ലാത്ത പൊരിച്ചതും അങ്ങനത്തൊക്കെ തിന്നിട്ടേള്ളു ഭക്ഷണം എല്ലാരും വന്നിട്ടെ കഴിക്ക അവിടെ കഴച്ചനൊക്കെ കഴിച്ചോ
ഇല്ല ഇല്ല കഴിക്കണത്ര എന്റെ ഹസ്ബൻഡന്റെ ഭർത്താവ് വരും പിന്നെ വന്ന ച്യക്കാന്ന് വെച്ച
ഉം ഉം മക്കളൊക്കെ എന്തൊക്കെയ
ഏ
മക്കൾന്താക്കാ നോക്കേ
മക്കളൊന്നുംല്ലപ്പാ കല്യാണം കഴിഞ്ഞു നാലുകൊല്ലമായി മക്കളൊന്നും ഇതുവരെയിട്ടില്ല
ആഹ
ഉം
എല്ലാരും ഉ ഉമ്മയൊക്കെല്ലേ
ആഹ ഉമ്മയുണ്ട് ഉപ്പണ്ട് അനിയൻ ഉണ്ട് ഇത്താത്തിണ്ട്
ഉം ഉം
ഉം എന്നാ സ്പെഷ്യൽ ആക്കിയേ എണ്ണക്കടി
സ്പെഷ്യല് സമോസയും കട്ലേറ്റ് പിന്നെ പത്തിരീം ചിക്കൻ കറിയും ഞങ്ങക്ക് പിന്നെ ചിക്കൻ കറിന്നും പ്രധാനമാണല്ലോ പത്തിരിയും
ഓ നിങ്ങളവിടെയിരിക്കല്ലേ നമ്മൾ ഇന്ന് ബിരിയാണി ആക്കി
ആ ഞങ്ങൾക്ക് ഇന്നല്ലെ ബിരിയാണി അയിനു പിന്നെ ഇന്നു ണ്ട പത്തിരിപിന്നെ എല്ലാർക്കും ഭയങ്കര ഇഷ്ടമാണ്
ആഹ പത്തിരിന്ന് ഉദ്ദേശിക്കുന്നത് മറ്റേ മറ്റേ പത്തിരി പ്രസിൽ ഇതാക്കുന്നതാണോ
ആ ആ ആ ആ
നമ്മള് പത്തിരിന്ന് പറയുന്നത് ഇവിടാ മറ്റേ നമ്മൾ ഓട്ട്മ്മെ ചുടുന്നഇല്ലേ കൈ വെച്ച് പരത്തുന്ന കൈവെച്ച് പരത്തുന്ന പത്തിരിയില്ലേ അതന്ന് പത്തിരി എന്ന് പറയുമെ
ഇവിട ആക്കല്ലയാ എന്റെ വീട്ട റ്റക്കെ ആക്ക നിനിക്ക അത് വല്ിയ കൂടെ അറിയില്ല റെഡി ആവലന്ന്
രി
ഗായ കോഴിക്കോട്
ഓ അപ്പൊ വീടോ നിങ്ങളെ വീടോ
ആ അവിടെത്തന്നെ അടുത്താണ്
ഞമ്മളെല്ലാം പത്തിരി ന്ന് പറയുമ്പോ കൈ വെച്ച് പരത്തുന്നേ
ഉ ആഹ ആ ഞങ്ങക്ക് എനിക്ക് ഇണ്ടാക്കാന്നറിയില്ല വീട്ടില ഇണ്ടാക്കും
ക
ആ ഏ എന്നെ മറ്റേ ഞങ്ങത് ഇണ്ടാക്കണേ അത് തിളച്ച വെള്ളത്തിലേക്ക് ഇടും മറ്റേ വെള്ളം തിളപ്പിച്ചിട്ടേ അതിലിട്ട് കുഴക്കൂ ആഹ് നിങ്ങള് മറ്റേ എങ്ങനെയല്ലേ ഇങ്ങോട്ട് ഇട്ടട്ട് വെള്ളം വാരല്ലല്ലേ
ആഹ് നിങ്ങള് പൊടിയിട്ട് കലക്കീയിട്ട് പിന്നെ കീറ്റ്
ആഹ് കൊഴച്ചിട്ട് ആഹ് പ്രെസീൽ വര
ചൂടോടെ ഇതാക്കലല്ലേ ക്കയക്കല്
ആ ആഹ് ചൂടവടെത്തന്നെ അല്ലാന്നാ കൊഴക്കൻ കുറച്ച് രു പ്ര്രയാസവുംവും പിന്നെ അതെല്ലാം നല്ല ഇതില് കിട്ടൂലല്ലോ
ചൂടോടെ കുഴക്കണ തോന്നല്ലേ
ആ ആ നല്ല ചൂടോടെൊക്കെ വയ്ക്കണം അപ്പള എല്ലാം റെഡി ആയി വര അല്ലെങ്കിൽ എന്ന പൊള്ളുവൊന്നും ഇല്ല നല്ലോണ് നിങ്ങക്ക അത് ഇണ്ടാക്കാത്ത കൊണ്ട് അറിയാലുണ്ടാവലല്ലേ
ഇല്ല അയിനന്താ സാധാഹ് പത്തിരിന്റെ മാവന്നെയ നമ്മളെല്ലാം
ഇപ്പടി വർത്ത ഇരിപ്പടി ഉണ്ടല്ലോ
ആഹ നമ്മള് പത്തിരിക്കൽ യൂസ ആക്കുന്ന തന്നൊയിരിക്കും
ആ ആ അതന്നെ ആ പൊടിന്നാണ്
ഓ നമ്മള ഇവിടെന്ന ഇതാക്കിയില്ല പോണ്ടോയിച്ച
ആഹ ങ്ങള് പിന്നെ അത് ശീര
ഉം അപ്പൊ നിങ്ങൾക്ക് അവിടെ സ്പെഷ്യൽ ആകുക പത്തിരി മർച്ചിയും
ആ ആ ഞങ്ങൾക്ക് ഇവിടെ അതാണ് സ്പെഷ്യലി
പക്ഷെ അത് കുറേ ചൂടണ്ടി വരും ഒന്ന തന്നെ ഒരു നേരിയ
അല്ലെ ആഹ അത് ഞങ്ങക്ക് പിന്നെ എളുപ്പണത് അതാണ് എളുപ്പം
ഇപ്പ അന്ന്വശോ ഒരു നാലഞ്ചെണ്ണം തിന്നേണ്ടി വരൂല്ലേ
ഓ ഒരു നാലിനൊക്കെ തിന്നേണ്ടി വരുള്ളൂ
നിങ്ങള് സ്പെഷ്യലായ ദിവസ ഇങ്ങനെ ചൂടുക
അല്ലല്ല ഞങ്ങ അധികവും ഉണ്ടാക്കതാണ് അല്ലെങ്കില് ദോശയൊക്കെ ഒക്കെ അല്ലാണ്ട് ഇത് അധികവും ചൂടും രാവിലെ
ആ ആ
ഞങ്ങക്ക് അധികം ഇത്ണ്ടാവും ഇതാവകുമ്പോ ഞങ്ങക്ക് എളുപ്പാണ് മറ്റെങ്ങള് പറഞ്ഞ ഇതാണ് കുറച്ച് നമ്മുക്ക് എളുപ്പമല്ലേ വേം കൊണ്ട് ആയി കിട്ടൂല എല്ലോ ആരിക്കും വേവന്ത് കിട്ടാൻ കുറച്ച് പണിയാണല്ലോ നിക്ക്
ആഹ നമ്മളത് കൊറ കുറച്ച് തടിങ്ങനെയോ അങ്ങനെല്ലാം ഇതാക്കും ഉണ്ടന്നെ കൊറച്ച് പണിയാ
അന്നെ വേഗം അങ്ങോട്ടവ അരുപത്തേക്ക് കട്ടല് വേം കുറെേന്നാ ഒരുമിച്ച് അങ്ങോ ഇടുകയും ചെയ്യല്ലോ
ആ ആ ആ
വേവേ ആയിക്കിട്ടു.
ആ
അങ്ങക്ക് പിന്നെ അധികം കല്യാണ വീട്ടിലൊക്കെ ഇങ്ങനെ ണ്ടാക്കൂ വേഗം.
ആ ആ ആ
അത് എല്ലാർക്കും എളുപ്പാണ്.
അതെ
എടാ അന് എങ്ങങ് എളുപ്പായ കൊണ്ട് ഞങ്ങള് വേ അതങ്ങോട്ട ആക്കും
ആ
ബാക്കിള്ളതൊക്കാണ് കൊറച്ച്.
ആഹ്
പിന്നെന്താ ഇങ്ങെയ. ഭക്ഷണൊക്കെ കഴിച്ച് എപ്പളാ കടക്ക കൊറെേ കൈ സമയം കയോ?
മാപ്പിള വരണം കൊറച്ച് പത്ത് മണി പത്തരയാവുമ്പം കിടക്കും.
ഏഹ്
ആഹ്
ഓര് വന്നു ഇല്ല ഒരു പത്തണിക്കാവും കുറേ നേരം പിടിക്കും
ഉം ഉം
പിന്നെ കൊറേ നേരം വൈകുന്നേ ഉള്ളു.
ആഹ് ആഹ്.
ഉം
നമ്മളും പത്ത് മണിയാകുമ്പോ കടക്ക്വേ. ഇന്ന് നോമ്പൊന്നില്ലല്ലോ കഴിഞ്ഞില്ലേ.
ഏഹ് ഇന്നത്തോടെ കഴിഞ്ഞ് നോമ്പ്.
ഉം
ആദ്യം മുതല് പിടിച്ചിര്ന്നോ? ഉണ്ടാവൂല ലേ.
ഇല്ല. ഞാന് ഇന്നന്നെ എടുത്തിട്ടില്ല ഇന്നലെയും എടുത്തിട്ടില്ല. ഇന്നും ത്ത്ട്ടില്ല. എടുക്കാൻ കഴിഞ്ഞ്ടില്ല സുഖൂല്ലേനു ന്നിട്ട് ഗുളികെയെല്ലാം കുടിക്ക്യ്ന്ന്ണ്ട്. പിന്നെ ഞാം വിജാച്ച് ഇടുക്കണ്ടാ
വടെ പിന്നെ ഞാനിന്നലെ ഇന്നു ആ ള്ളെ പിന്നെ ഉമ്മ ഫുള്ള് ഇതരെ ഒന്നു മുതലേ എടുത്ക്കണ്.
എടുത്താ നല്ലതല്ലേ ലേ.
ആഹ് ഞമ്മക്ക് പിന്നെ അതൊന്നും കയ്യൂല.
ആഹ്ആഹ്.
പിന്നെ ഒരോ പണിയൂണ്ടാവും പിന്നെ അത് അങ്ങനെ ക്ഷീണായി പോവും വിചാരിച്ചിട്ട്.
എന്ത്
അല്ല പണി ഉണ്ടാവുമ്പോ യിജാരിക്ക്യു ആഹ് നി ഇന്നാവില്ല്യാന്ന് വിചാര്ച്ച് ഇടുക്കലില്ല. പിന്നെ ഇന്നലീം ഇന്നും. അങ്ങട് നിർബന്താണല്ലോ ച്ച് ഇടുത്തതാണ്.
ആഹ്.
ഇന്നന്നെ അതുകൊണ്ട് ഭയങ്കര ക്ഷീണേനി ഇന്നലിം ഇന്നും ആയിട്ട്.
ആഹ് ഇണ്ടാവൂലേ വേ ചൂടല്ലെ മയ കൊറവല്ലേ ഇപ്പൊ.
മഴയാണ്. ആഹ് മഴ പെയ്യാണെങ്കിലൊര് രാവിലെ പെയ്യും. പിന്നെ വെയിലാവും അങ്ങനെ കളി ക്കിന്നെം കൊണ്ട.
ആഹ് ആ
അല്ലെങ്കി ചെറുതായിട്ടാണെങ്കി പിന്നെ വല്യതില്ല.
ആഹ്
അങ്ങനെയൊക്കേണ് വർത്താനം. വീട്ടി പോവലില്ലേ?
ആഹ് ഭർത്താവിന്റെ വീട്ടി പോക്ക്ണ്ട്.
ഏഹ്.
നമ്മള് നമ്മള വീട്ടിലന്നെല്ലെ ക്കാ.
ആഹ് ആഹ് ഇങ്ങളെ വീട്ടിലെന്നാലേ
ഉം
അവിടെ എങ്ങനെ അങ്ങനെ ആയ്ച്ചേ പോവോ അല്ലെങ്കിൽ
ആഴ്ച്ചക്ക് പോക്ക് ഇണ്ടേനു. ഇപ്പോ എനക്ക് എക്സാമും കാര്യല്ലാ ആവാനായോണ്ട് രണ്ടാഴ്ചയി പോയിട്ടില്ല. പിന്നെ സുഖി ഇല്ലാത്തോണ്ടാ പോവാത്തെ
ഏഹ്. ഏഹ് അവിടാരൊക്കാ ഇള്ളത്?
ഉമ്മ, ഉപ്പ, എട്ടത്തി. എട്ടത്തി എട്ടത്തിന്റെ വീട്ടിലാ ക്കല്.
ഏഹ്. അപ്പം ഏട്ടത്തി വരുമ്പോ ഇങ്ങ വര്വേക്കുംല്ലേ
ആഹ് ഏട്ടത്തി, ആഹ് വരുമ്പോ അല്ലെങ്കും പോയി നിക്കലല്ലണ്ട്
ഏഹ്
ഉം
അങ്ങനൊക്കെണ്
ഉം
ഇഞി എന്താ നാളെ പോവാണ്ടൊങ്ങക്ക്?
ഇനി ക്ലാസ്സുണ്ട് നാള
ഏ ലീവ് ഒന്നുല്ല ഇപ്പ ലീവിണ്ടാവില്ലൃ
ലീവ് ഞാൻ പറഞ്ഞില്ലേ ശനിയാഴ്ച പോയിട്ട് ഞായറാഴ്ച വരുത്തല്ലെങ് തിങ്കളാഴ്ച അവ്ട്ന്നനെ ക്ലാസൂന് പോക്കാന്ന് പതിവ്
ഉം
പിന്ന അനക്ക് സുഖില്ലാണ്ടായോണ്ടങ്ങനെ രണ്ട് മൂന്നാഴച്ച പോയിട്ടില്ല
ഏ
ഇനി പ്പോണം
ഏ ഏഹ്
ഉം
വീട്ടിൽ പോവുംമ്പോ ഒരു സമാധാനം മക്കളെ നോക്കാനെന്ന്
ഞങ്ങക്ക് പിന്നെ ആരുല്ലല്ലോ
ആഹ് ഞങ്ങക്ക് പിന്നെ പോവല് കൊറവാണ് മക്കക്ക് ലീവിള്ളപ്പോ പിന്ന മദ്രസിണ്ടാവിലല്ലോ അവിട്ന്ന് രാവിലെ നേര്ത്തെ വെരാൻ കയ്യില്ല ഇവർക്ക് മദ്രസേൽ എത്താൻ കഴിയാത്തേങ് കൊണ്ട്
ഹാ
അങ്ങനെ അങ്ങോട്ട് പോവലില്ല പിന്ന ലീവൊക്കെ നോക്കീട്ട് എ എന്തെങ്കിലും മദ്രസേ ലീവിണ്ടാവുംമ്പോ അങനെ പോം
ആഹ് അങ്ങനെയല്ലേ പോവാൻ കഴിയൂ
ആഹ് ഇപ്പൊ ഞാൻ ഭർത്താവിന്റെ വീട്ടി തന്ന
അല്ലാ ഇങ്ങക്ക് ഇന്നലെ പൊയിക്കൂടേനുവാ ഇന്ന് മദ്രസി സ്കൂളല്ലേ ലീവല്ലേ
നിങ്ങള വീട്ടിന്റെ ഒരു പരിപാടി ഇണ്ടായിരുന്നു മോന് പള്ളിയില് പോവലാര്ന്നു അപ്പൊ പിന്നെ പോവാൻ കഴിഞ്ഞില്ല
ഓ ഓ ഉം
അങ്ങനെ ആയോണ്ട് പോവാൻ കഴിഞ്ഞില്ല
അപ്പ നിങ്ങളവ്ട ആരെല്ലാം ഉള്ളേ
അത് അനിയത്തി ഇണ്ട് ഓരോ ആങ്ങള
ഇല്ല ഇവിടെ ഇപ്പം നിക്കുന്ന
ഉമ്മാരെ വൈഫ് ഇവ്ടുള്ളൂ ഉംമീയ ഭർത്താവ് ഭർത്താവൂനമക് മക്കളു ഞാൻ മാത്രേ ഏട്ടനൊക്കെ വേറെ പോയതാണ്
നന്ദി നിങ്ങള വീടാ
എല്ലാ തറവാടാണ്
ഉം
ഉമ്മാ ഞങ്ങളെ ഒള്ളു വേറാരുല്ല ഒരേട്ടൻ ഇണ്ടാര്ന്നു ഞാ ഏട്ടൻ വേറാണ്
ഉം
ഞങ്ങള് പിന്നെ നോക്ക്ന്നുണ്ട് സ്ഥലൊക്കെ നോക്ക്ണ്ട്
ഉം ഭർത്താവ് നാട്ടി തന്നെയാ
ആഹ് ആ അവിട തന്നെ ഓട്ടോയിലാണ്
ആഹ് ആഹ് ആഹ്
എങ്ങനെ കൊണ്ട് പിന്നെ പോവല് കൊറവാണ് വീട്ടിലേക്ക് അങ്ങനങ്ങോട്ട് പോവൂല ഇവിടെ ഇമ്മ ഒറ്റകായങോണ്ട് പിന്ന ആഹ് എന്നാ ശെരിയാ
ഓക്കെ
ആ മക്കള് പഠിക്കാൻ വേണ്ടീട്ട് വിളിക്കണ്ട് ആ